ഹലോ ഹലോ ആഹ് കേൾക്കണ്ടോ ഹലോ
ആഹ കേൾക്ക്ണില്ലേ
ആഹ് ആഹ്
പ്പഴാണ് കേൾക്കാൻ പറ്റ്ണെ ഹ്ഹ്ഹ
ആഹ് മഴേ ഒന്നാമത് മഴ അല്ലേ
ആഹ് അതെ ഇന്ന് വെയില്
ഉമ് ഏഹ് ഇവടെ വെലൊന്നും ഇല്ല വെയില് മങ്ങി ഇങ്ങെ നിക്കാ മഴീം ഇല്ല വെയിലും ഇല്ല അങ്ങനെ
ഇവിടെ നല്ല വെയിലറച്ചിട്ട് കൊറേ തുണികളൊക്കെ ഉണങ്ങി
ഏഹ് അതയ് ശെരി ഇവിടെ വെയിലൊന്നും വന്നില്ല തുണേള് ഇന്നലത്തൊക്കെന്നെണ്ട് ബക്കറ്റിൽ അച്ചേക്ക് കെടക്ക്ണ്
അയ് ശെരി കൊറേ വെയിലത്തിട്ട്ണൂ അപ്പ അത് ഇങ്ങനെ നോക്കിരികാണ് മഴ ആറുമ്പം ഇട്ക്കാച്ചിട്ട്
ആഹ് അതെന്നെ അയിന്റെ ടെ ഓർക്കാതങ്ങട്ട് ചാടിക്കൂടെ അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടെ നിച്ചണ്ടാവൂല ഓടെ ഉമ് എടുക്കാ വാണ്ടീന്ന്
അതെ പെട്ടെന്നാണ്ട് പെട്ടെന്ന് പെയ്താ ഒന്ന ഒന്നായിട്ട് വാരി കൂട്ടി പായണ്ടെരും
ക് എടുക്കെണ്ടിരും ഞാന് ഒണങ്ങിയ ഒണങ്ങിയ ഒണങ്ങിയ വേഗ വേഗങ്ങട്ട് ഇട്ത്തക്കലാ മറ്റേ ഒന്നുങ്കൂ കൂടി നമ്മക്ക് എടുക്കാ പറ്റൂല്ലേ
ആഹ്
ഭക്ഷണം കഴിച്ച് ആട്ടിങ്ങനെ ഇരിക്കേനി അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് വിളിച്ചോക്കട്ടെന്ന്
ആഹ്
ഈ ടൈമല്ലേ നമ്മക്ക് അങ്ങട്ടും ഇങ്ങട്ടും വിളിക്കാനൊക്കെ ഒര് ഒയിവ് കിട്ടൊള്ളു
അതെ അതെ ഓറങ്ങാറുണ്ടോ ഉണ്ടോയിക്ക ഉച്ചക്ക് ഹലോ ഇജ്ജ് പോയോ